ഹലോ
ആ പറയൂ
ആ കേക് ൻല്ലേ
ആ കേക്ന്ണ്ട് ഇജ്ജയ് ഒരു ജോബ് ബിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ
ആഹ്
അന്റെ ഇമ്മാക്ക് എന്ത പറയാ അന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിന്റെ ഉമ്മമാരോക്കെ വർക്ക് ചെയ്ന്ണ്ട് എന്റെ മ്മ മാത്രം വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിലിരിക്കാ ന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നോ
ആഹ്
ഓക്കേ എന്നാ എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിച്ചിട്ടേ ഒരു ജോലി നോക്കി ക്കൂടെ അയ്നിപ്പോ ഒക്കെയാണോ
ആ ആണ് ആണ്
ആ അതല്ല പ്പോ ഞാന് ഒരു രണ്ടീസം മുമ്പ് അന്റെ ഉമ്മാനെ വിളിച്ചിണ്ടായിരുന്നു
ആഹ്
അപ്പ ഉമ്മ പറഞ്ഞത് എന്താ മകള് ങ്ങനെ പറയ്ണ്ട് ഓള് എപ്പളും പറയി എന്തെങ്കിലുക്കെ പഠിച്ച് കാണ്ട് എന്തെങ്കിലുക്കെ ഒരു ജോലിക്ക് നോക്കി കൂടെ എല്ലാരും ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകവാണല്ലോ ന്നൊക്കെ ഇജ്ജ് പറഞ്ഞൂന്ന് പറഞ്ഞു
ആഹ് അത് ആ അത് എന്തൊക്ക ആയാലും നമ്മള് സ്വന്തം കാല് നിക്കല്ലേ ഏറ്റവും നല്ലത് ആരേം ഡിപ്പെൻഡ്യ്യണി കാട്ടിലും
ഉം ഉം
അപ്പ എന്താച്ചാല് അന്റെമ്മാക്ക് നല്ല ആഗ്രഹണ്ട് ഏ അപ്പഞ്ഞി അന്റെമ്മ എന്ത പറയാ അങ്ങനെ പറഞ്ഞു ഇൻക്ക് നല്ല പൂതിണ്ട് പക്ഷെ പ്രശ്നം എന്താച്ചാല് അന്റെപ്പ സമ്മയിക് ൺല്ല
ആഹ്
അപ്പ ഇജ്ജ് ന്താ ചെയ്യണ്ടച്ചാല് അന്റെമ്മ ചോയിച്ച എന്തായാലും അന്റെപ്പ അയ്ക്കൂല ഏ അതോണ്ട് ഇജ്ജ് ഒന്ന് ചോയിച്ച് നോക്ക്
ആഹ് ചോയിക്കണം
ഉം കാരണന്താച്ചാല് അന്റെമ്മാക്ക് ഓൾറെഡി പ്പോ ഒരു മുപ്പത് വയസായി അപ്പൊ എന്തെങ്കിലൊക്കെ നോക് നോക്ക്ണ്ട് ന്ന്ണ്ടേല് ഇപ്പതന്നെ നോക്കിയാലേ നടക്കുള്ളൂ കാരണം വയസ് ഏറി കഴിഞ്ഞാല് എന്തായാലും ഏ ജോലിം കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി കാരം ഇത്താത്താ ഇപ്പ അങ്ങനെ ഒരു പ്രശ്നണ്ട് ഏയ്ജ് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തേലും ഉണ്ടുന്നുണ്ടെങ്കില് പെട്ടെന്ന് തന്നെ നോക്കണം. പക്ഷെ
ആഹ്
അയ്ന് ആദ്യം അന്റെപ്പ സമ്മയിക്കണം.
ആ അതും ച്ചോയ്ക്കണം ഞ്ഞി
ഇപ്പാന്റെ സമ്മതം ജ്ജ് വാങ്ങിക്ക്‌ ന്നാപിന്നെ പ്രശ്നല്ലല്ലോ. പട്ച്ചാ നമുക്ക് എന്തേലുക്കെ ചെയ്യാം പക്ഷെ അയ്ന് ആദ്യം സ്‌ ത് വേണം അന്റെപ്പാന്റെ സമ്മതം വേണം.
ആഹ്
ഉം കാരണം, ഇന്നത്തെ കാല ത്ത് ർഞ്ഞാല് പ്പ എല്ലാ പെണ്ണങ്ങളേയും ഏത് നാപ്പത് വയസ്സായാലും ക്കെപഠിച്ചാന് എറങ്ങാണല്ലോ. ഏ ജോ ഉം
നല്ലെത്
ആഹ്
പിന്നെ
അതായത് ജോലിക്ക് പോകാത്ത പെണ്ണുങ്ങള് ഇന്നത്തെ കാലത്ത് കൊറവാണ്. പെരിയിരിക്കണോര് കൊറവാണ്.
ഉം
പണ്ടൊക്കെ പറഞ്ഞാല് ജോലിക്ക് പോകുകയെന്നാലേ ന് എന്തോ വെല്യാ കാര്യം. ഒരു അത്ഭുതൊക്കെയാനു. ഇപ്പൊ നേരെ തിരിച്ചാണ്. ഇപ്പൊ വീട്ടിലിരിക്കുന്നതാണ് അങ്ങനെ കാര്യം.
ഉം ഇപ്പ ഇനി ആരും വീട്ടിലിരിക്കുലോ അധികം.
ഉം
ഉം
തന്റെപ്പാനോട് ഒന്ന് ചോദിച്ചിട്ടേ. ചോ എന്താ പറ സമ്മതം വാങ്ങ്. അതായത് എന്തെങ്കിലുക്കെ ഒരു കോസ് പഠിക്കണ്ടേ. കാരണം വെറും പത്താം ക്ലാസ് യോഗ്യതല്ലേയിപ്പ ഒള്ളെത്. പത്താം ക്ലാസ് യോഗ്യതയില് ചെയ്യാൻ പറ്റിട്ടിള്ള എന്തെങ്കിലും എ കോസ്.
അല്ല അപ്പൊ പ്ലസ് വണും. പ്ലസ് വണും പ്ലസ് ടുവും ഓൺലൈനിൽ ലയിറ്റെടിത്തിട്ട് അങ്ങനെ പറ്റുമോ? എന്നിട്ട് നല്ല കോയ്സ് അതാവുമ്പോ, അതാവുമ്പോ കൊറെച്ച് കോയിസ് കൂടൂല്ലേ. അധികിപ്പു പ്ലസ് വണും പ്ലസ് ടുവും വേണ്ടേ.
ഉം ഉം
ഓ
ആദ്യം പ്ലസ് ടു എഴ്തി ട്ക്കേണ്ടി വെരും. പ്ലസ് വണും പ്ലസ് ടും ഇങ്ങനെ ഓൺലൈനായി റ്റ് ഒരാറു മാസം കൊണ്ട് പ്ലസ് ട റ്റു അങ്ങനെത്തെത് കൊണ്ടിപ്പം.
ചമ്മന്തി ആഹ്
അപ്പൊ അതാദ്യം ചെയ്തിട്ട്.
പിന്നെന്തേലും കോസ് നോക്കാ അതാവുമ്പം ആഹ് ഇപ്പോരു ആറ് മണിക്ക് അപ്പത്തി സദ് കയ്യൂലേ
ആഹ് അല്ലേ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചേ. പ്ലസ് ടും പിന്നെ എന്തേലും കോഴ്സും ഒരുമിച്ച് ചെയ്താല്, രണ്ട് കൂടിയാണ്കഴിഞ്ഞിട്ടും ചെയ്യും.
ആഹ് അപ്പൊ വേഗം ജോലിക്ക് വെരവേം ചെയ്യാ.
ഗാം അങ്ങനെയും ചെയ്യാം.
ഉം
പക്ഷെ എന്തിനും ആദ്യം സപ്പോട്ട് വേണം. ഫാമിലി സപ്പോട്ട് വേണം. അതില്ലാതെക്കെ പ്രശനം.
ആഹ്
അത് നിങ്ങളാദ്യം ഉണ്ടാക്കിയെടുക്ക്. പിന്നെ നമുക്ക് പഠിച്ചാനിപ്പ പൈസയും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുക്കെ ഉണ്ടാക്കാ.
ആഹ്
അടുത്ത് പോയി സംസാരിച്ചോണ്ട് വാ. ഇപ്പ ആദ്യാരു സപ്പോട്ട് വേണം. അത് നിങ്ങെള് ഇണ്ടാക്കണം. അത്പ്പോ അന്റമ്മാനെ കൊണ്ടെന്തായാലും അത് നടക്കൂല. അന്റുമ്മ എന്ത് പറഞ്ഞാലും സമ്മയ് ക്കാൻ ചാൻസ് വളരെ കൊറവാണ്.
ആഹ്
അപ്പൊ ഇഞ്ചൊന്ന് മുന്നിട്ട് ഇറങ്ങിയെങ്കിലേപ്പത്നടക്കുള്ളൂ
ഉം ഞാൻ ചോയിച്ചോക്കണ
ഉം
ഉം
ജോലിക്കയക്കു വൈ ക്കുല്ലേ
അയക്കൈക്കാരം
ആ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്റെ കാര്യ പറഞ്ഞാ മതി ഇന്നത്തെ കാലത്ത് എല്ലാവാരും ഇങ്ങനെ പോവല്ലേ എന്റെ ഫ്രണ്ട്സ ഒക്കെ ഏ എന്റെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൻ സോപ്പിട്ടാ ചിലപ്പോ എന്റെപ്പ സമ്മച്ചോളു
ആഹ്
ഉം
ഉം
മും ഹും
ഉം
ഏതായാലും ഒന്ന് നോക്കൂ കാരണം ഏതായാലും ഒന്ന് നോക്ക് കാരണം ഇത് യിക്കകഴിഞ്ഞപ്പൊ നമുക്ക് എങ്ങങ്കിലും ഫീസും കാര്യങ്ങളൊക്കെയ് നമുക്ക് എവടന്നെലുയൊക്കെ അങ്ങന അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഠിച്ചാ നോക്കാം
ആഹ് അത് നോക്കാം
ഉം ഇപ്പൊ ഞാൻ വർക്ക്ചെയ്യണോട തന്നെ എത്രങ്ങാനും പെണ്ണങ്ങളാന്നോ എന്താ മുപ്പ മുത്തി രണ്ട മുപ്പത്തൊന്നും മുപ്പത്തി മൂന്ന് വയസ്സായലൊക്കെ ഒരു ജോലി അത്യാവശ്യമാണ് പറഞ്ഞങാണ്ട് ഇങ്ങനെ വിളിക്കാറുണ്ട് ഉം ചലോല് പിന്നെ മുപ്പത്തി അഞ്ച വയസ് ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ഒക്കെ ആയി കഴിഞ്ഞാ പിന്നെ നമ്മള് അറയും ഈ ഒരു ഏജില് പറ്റൂല എന്നൊക്കെ പറയും ഉം
ഉം ആ ഏജ് കൂടിയാലും പ്രശ്നമാണ്
ഉം
ഉം ഉം പിന്നെ എന്തൊക്കെ
വേറെ എന്തൊക്കെയാ അതേപോലെ തന്നെ അന്റെ മ്മാന്റെ അനിയത്തിണ്ടല്ലോ ഓൾക്കും പഠിക്കണംന്നുണ്ട് പക്ഷേ ഓക്ക് പ്രശണം അവഓളാ ഹുസ്ബന്റിന് വല്ല്യെ ഇഷ്ടൊന്നുല്ല എന്നാല് വല്യ കുഴപ്പല്ല ഓക്ക് പ്രശ്നം എന്ന വെച്ചാല് കുട്ട്യാള് രണ്ടും ചെറിയ കുട്ട്യാളാ ആഹ് കുട്ട്യാളെയ് ചെറിയ കുട്ട്യാളല്ലേ ഉള്ളത്
ആഹ് ആഹ്
അന്റെ മ്മാന്റെനീയത്തിന്റെ ആ പോക്ക് അതാ പ്രശ്ണം ഒളെ മാപ്പള അയക്കായിന്നില്ല വലിയ ഇഷ്ടമല്ലെങ്കിലും സമ്മയ്ക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുട്ട്യാള് രണ്ടാളും ഒരേ പ്രായ ആതുകൊണ്ടേ എങ്ങനെ ഇതാത്ത ഇന്നെ മനസ്സിലായോ ആ അപ്പ അയിറ്റെ ങ്ങളക്കെ നോ ക്കാനും അറ്റങ്ങളെ സ്കൂളക്ക് പറഞ്ഞേക്കാനും ഒക്കെ
ആഹ് പ്പവര് സ്കൂള് സ്റ്റാർട്ട് ചെയ്ണ ഇതല്ലേ ടൈംല്ലേ
ആഹ് ആഹ്
ഉം
ഇപ്പ ഇങ്ങളത് വലിയ കൊഴപ്പംണ്ടകൂല്ല കാരണം ഇജ്ജ് വലുതായതുക കൊണ്ട് ഇനി ഇപ്പോ എന്താ സ്കൂട്ടന്ന അന്റെ ഉമ്മ വരുന്നവ വരെ അന്റെ അനിയെ നോക്കാൻ അണക്ക് ഇജ്ണ്ടാവോല്ലോ പക്ഷെ ഓളത് അങ്ങനെല്ലല്ലോ രണ്ടും ചെറിയ കുട്ടികളല്ലേ അത് ഒരേ പ്രായമാണ് അപ്പൊ ഒക്കെ അങ്ങൻത്തെ കുറച്ച ലിമിറ്റ്ണ്ട് ആഹ് പക്ഷെ അന്റെമ്മാനെ സംബന്ധിച്ചിടത്തോളം വേറെ കൊഴപ്പൊന്നുല്ല
ആഹ്
ഉം പ്പ ഒളോട് ഞാൻ ചോ ഡിസ്കസ് ചെയ്തീനി. ഓളും പറഞ്ഞത് നോക്കണം ന്ന്ണ്ട് ഇ കുട്ട്യാളത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇതായി നിക്കാണ്. ഒക്കെ പറഞ് ഇങ്ങക്ക് എന്തായാലും അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ലല്ലോ? ഇനീപ്പ ന്തായാലും ഇമ്പനെ സ്കൂൾ ക്ക് ആക്കേണ്ടി വരും ല്ലേ?
ആഹ് ഒനികോടി സ് സ്കൂൾ ചേർത്തിയാ പിന്നെ പ്രശ്നം ഇണ്ടാവൂല്ല.
ഉം ഇബടെ ഇമ്മക്ക് സുഖായിട്ട് പോ വ പക്ഷെ അയിന ആദ്യം അന്റെ ഉപ്പാന്റെ സമ്മതം വാണം.
ഫാമിലി സപ്പോർട്ട് വേണം ഉ
യെസ് അതാണ് ആദ്യം മാണ്ടത്. അതല്ലാതെ ഒന്നും നടക്കൂല.
ആഹ
കാരണം കിൻസും കാര്യങ്ങളൊക്കെ ഇപ്പ എല്ലോട്ത്ത്ക്കും പെരുന്തമണക്കാണെങ്കിൽ അവിടെ ആക്കാം പാണ്ടിക്കാടാണെങ്കി അവിടെയൊക്കെണ്ട്.
ആഹ
പക്ഷെ അയിന് പോവാ റെഡിയ ആവണം.
ഇങ്ങള് എവിടെ വർക്ക് ചെയ്യണേ?
ഞാന് മഞ്ചേരിയാണ്.
ആഹ അവിടെ എങ്ങനെ സാലറി ഒക്കെല്ലേ?
ആഹ സാലറി ഒക്കെണ്ട്.
ആഹ കൊഴപൊന്നില്ലല്ലോ ജോബ് ആയാലും?
ഇല്ല ഇല്ല ജോബൊക്കെ അടിപൊളിയാണ്.
ആഹ
വേറെ കാര്യങ്ങളാണെങ്കിലും അവിടുത്തെ വൈബ് ആണെങ്കിലും ഒക്കെ അടിപൊളിയ.
ആഹ ആഹ്
അതായത് ഈ ജോലിക്ക് പോയാലേ ഫ്രീഡ മാത്രല്ല അല്ലാത്തെ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ആയാലും അങ്ങനെപ്പോ ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ?
അങ്ങനൊക്കെ ഞാൻ ചോയിച്ചോക്കട്ടെ?
ഉം നലോണം പറഞ്ഞ് കൺവിൻസ് ചെയതിട്ത്താ മതി. ഉം
ഉം പിന്നെ എന്തൊക്കെ വേറെ ന്താ കൊഴപ്പൊന്നുല്ല.
ഉം
ഉം
ഏതായാലും ഇന്നനെ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക്ട്ടോ?
ആഹ ആഹ
കാരണം പഠിക്കാൻ ഇപ്പ നോക്കാ പിന്നെ ജോലിക്ക് എന്തായാലും ഓനെ അടുത്ത കൊല്ലം സ്കൂൾ കൊക്കെ ആക്കിട്ടല്ലേ നോക്കാൻ പറ്റൊള്ളു.
ആഹ
ഉം
ഉം
വേറെ എന്തൊക്കെയ പ്രത്യേകിച്ചൊന്നുംല്ലല്ലോ ഉം
ഞാൻ എന്തായാലും
ഫുൾ ആഹ മറക്കണ്ട എന്തായാലും ചോയിച്ച നോക്ക് മടിച്ചാ നക്കണ്ട ഉം കാര്യം പറയാ പിന്നെ കിട്ടണ കിട്ടാത്തക്കെ പിന്നെത്ത കാര്യംല്ലേ ഉ അപ്പൊ ഇ ചോദിച്ച നോക്ക് ആ എന്റെമ്മ വിളിച്ച പറഞ്ഞനോളോ അടൊന്ന് ചോയിപ്പിച്ചാ മതിന്ന് അല്ലാത് ഹോളി ചോദിച്ചിട്ടൊന്നും നടക്കൂല
ഉം
ഉം
ഉം പിന്നെ വേറെന്താ
വേറെന്താ ഇപ്പൊന്നുല്ല
ഉം
ഉം ആഹ് അന്നാ ഓക്കെ
അടുത്ത കോളിച്ചാ ആ